ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹ ഹലോ ഹലോ കേൾക്കാമോ ആഹ് കേൾക്കാവോ ഹലോ കേൾക്കാവോ
ഹലോ
ഹലോ ആഹ കേക്കമോ എന്ത് റേഞ്ച്ല്ലേ റേഞ്ച് ഇല്ലെന്ന് തോന്നല്ലേ ആകെ ഞാനാണ്ട് ഇവിടെ ഉണ്ട് വീട്ടിലുണ്ട് ആടെ വീട്ടിലുണ്ട് ഇല്ലല്ലോ
ചർനട
എന്തുവാ
ഇന്നലെ ഇവിടെ കരണ്ടില്ലായിരുന്നു
ആഹ അത് ശെരി അതാ തോന്ന്
ടി വിൽ ഒന്നും കാണാൻ പറ്റിയില്ല
അയ്യോ ഇന്നലെ അടിപൊളിയല്ലായിരുന്നാ പത്രംമാറ്റേ സീരിയല് ആ എന്റെ കൊള്ള അതാണെങ്ക എക്ക് ഏറ്റല്ല അനിയ ആണെങ്കിൽ ഇല്ലേ അനിക്ക് ഇങ്ങനെ ആ മറ്റേ പെണ്ണിനെയ ഇഷ്ടം ചേട്ടാ ആഹ ആ ആ എന്ത് ചേട്ട ആ ചേട്ടൻ കണ്ണി കട്ടിയ പെണ്ണിന്റെ അനിയത്തിയ ഇഷ്ടം ആഹ് അത് അതിങ്ങനെ ആഹ അതിങ്ങനെ അപ്പൂപ്പൻ ഉ ആ അത് തന്നെ ആഹ് അതറിയല്ലേ അപ്പൊ അതിപ്പോ അങ്ങനൊണല്ലോ ഇപ്പൊ അവരുടെ വീട്ടിലെ അവരുടെ അപ്പച്ചടെ മോള ആയിട്ട് കല്യാണം ഉറപ്പിച്ച് വച്ചേക്ക അതിന്റെപ്പ നിശ്യം കഴിഞ് അതിപ്പോൊ ഉടനെ കല്ല്യാണം വീണ്ടും രണ്ടാമതല്ലേ ആും കല്യാണം കഴിക്കുന്ന വീണ്ടും കല്യാണത്തിലോട്ട് കൊണ്ടു പോവാ അവനെ അപ്പൊ അവന് ഇഷ്ടമല്ലാതെ അത് വീട്ടിൽ പറയുമ്പോൾ അവന്ഷ്ട ഇഷ്ടംല്ലാതെ ഇങ്ങനൊയിരിക്കും ആഹ വീണ്ടും അത് പറഞ്ഞു പോവും എന്നാലും ആദ്യത്തേതും അവൻ ഇഷ്ടപ്പെട്ട എല്ലാരരുന്നല്ലോ ഇത് അവരെല്ലാവരും കൂടെ അങ്ങ് വെച്ചങ് കൊടുത്ത് കെട്ടി പെട്ടിപ്പിച്ചല്ലേ വീണ്ടും ആണ് അതേപോലെ ഒരു കല്യാണം എടുത്തൊണ്ട് വന്നേക്കും അടുത്തത്
ആ ആ
അങ്ങനെ ഉ ആ അത് കഴിഞ്ഞിട്ട് ആ ഇപ്പൊ അങ്ങനെ മറ്റേവര് എല്ല എന്തോ ഏൻ കമ്പനി ആായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതിനന് ശേഷം പിന്നെല്ലാം മറ്റ മറ്റേ അവര് വന്നു കേട്ടോ നയനയും ആദർശവും വീട്ടിലോട്ട് കാ
അത് ശരിയാ പെണ്ണിനാ ആ പിന്നെ അത് ഇഷ്ട്ടണല്ലോ? ആഹ് കേക്കുന്നുണ്ടോ പറയുന്നതെല്ലോം? പറയുന്ന കേക്ക് ന്നുണ്ടാ? ഡാ കട്ട ആക്കിയോ ഇങ്ങള് എന്ത് പറ്റി?